ഔ
എന്തൊക്കെയ
ആഹ് കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്ക്ന്ന്ണ്ട് കേൾക്ക്ന്ന്ണ്ട്
ആഹ് പിന്നെ എന്തൊക്കെ വിശേഷം സുഖല്ലേ
ഓഹ് സുഖം അവിടെയോ കഴിഞ്ഞോണ്ടേര്ന്ന്
പണി ആഹ് ഫുഡൊക്കെ ആയോ കഴിച്ചോ
ഇല്ല കയ്ച്ച്ട്ടില്ല ഇനീപ്പോ ഹസ്ബൻ്റ് വന്നാലേ കഴിക്കൊള്ളൂ രണ്ട് മണി ഒക്കാകും
അത് ശെരി ആഹ് എന്താ ഫുഡ്ണ്ടാക്കി
ഇന്ന് ചോറ് സാമ്പാറ് ചിക്കൻ പൊര്ച്ചത് ഉപ്പേരി വിയിലന്റാവിട്ടേനെ ആഹ് വർത്തര്ച്ച്ട്ട്ണ്ടാക്കാ രണ്ട് രീതിയിലു ടൈം ഉള്ളപ്പോൾ വറുത്തരച്ചു ഉണ്ടാക്കും അല്ലെങ്കില് വെറും തേ
എന്ത ടേസ്റ്റ് തോന്ന്ണതെന്താ വർത്തരക്ക്ണതാ ഹലോ
കേക്ക്ന്നില്ല
ആഹ് കേൾക്ക്ന്നണ്ട് എടക്കൊന്ന് കട്ടായി പോന്ന് റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടാണ് തോന്നുന്നു
ആഹ് നിങ്ങളെങ്ങനെ ഇണ്ടാക്കാറ്
ഞങ്ങള് വർത്തരച്ചും ഇവടെ പിന്നെ വല്ലാണ്ടങ്ങനെ വെക്കലില്ല ഇവടെ ഉമ്മാക്കും ഉപ്പക്കും സാമ്പാറ് ഇല്ലാണ്ട് പറ്റൂല അവര്ക്കൊക്കെ മീൻകറി എർച്ചിക്കറി അങ്ങനൊക്കെ അപ്പൊ അങ്ങനെ വല്ലാ ഇഷ്ടാണ് സാമ്പാറ് ആഹ്
ആഹ് ഹസ്ബൻ്റ് മീൻ കൂട്ടൂല അതുകൊണ്ട് പിന്നെ ഇങ്ങനെ സാമ്പാറ് പ ച്ചടി കൂട്ടുകറി അങ്ങനെ എന്തെങ്കിലും ഇണ്ടാക്കും
ഏഹ് ഒരു മീനും കൂട്ടൂല
ഇല്ല ഒരുമീനും കൂട്ടൂല
അത് ശെരി ആഹ് അപ്പൊ ഞാന് ആഹ് ആഹ്
ഇവിടിന്ന് പിടിക്കുന്ന
ആഹ് ആഹ്
അത് ആഹ് അത് കൂട്ടും വേറൊന്നും കൂട്ടൂല്ല
ഉം ഇന്റെ വീട്ടി പോയാല് അവടെ സാമ്പാറൊക്കെ വെക്കും പക്ഷെ ഇവടെ ആയാ സാ
ആഹ് ഇനക്ക് ഇഷ്ടാ മീൻകറി പക്ഷെ എങ്കില് മുപ്പര് കൂട്ടാത്തത് കൊണ്ട് ഇണ്ടാക്കാൻ മടിയാ
അയ് ശെരി അങ്ങനെ പിന്നെ അങ്ങനെ അട്ത്ത് വീട്ട്ന്നൊക്കെ ഇങ്ങനെ കൊണ്ട് വെരും ഓണത്തിന് വിഷുന്നൊക്കെ അപ്പം ഇന്നപ്പം ബയങ്കര ഇഷ്ട അപ്പം ഞങ്ങള് കാത്തിക്ക ചെയ്യാ സാമ്പാറ് ചോറ് ലാസ് സധനം കൊണ്ട് വെരും ഇട്ടേ
ആ ക്ഷേ അവര് സാമ്പാറ് വേറെന്നൊര് ടേസ്
അതെ അതെ അതെ അത് പ്രത്യേക നമ്മള് ഒണ്ടാക്കിയാല് ആ ഓര് ടേസ്റ്റ് കിട്ടൂല്ലാ അതെന്താ
ഇല്ല അത് കിട്ട അതെങ്ങനെയാ നമ്മളെ ബിരിയാണി ഓര് വെച്ചാലു ഒരു ടേസ് റ്റ് കിട്ടുല ഒരു സാമ്പാർ നമ.
ആഹ പത്തിരി ഒക്കെ പത്തിരി നമ്മള് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കല്ലോ തേങ്ങ അരച്ചിട്ട് അവര് വ ച്ചാൽ ടേസ്റ്റിട്ടൂല്ല ഓര് പറയുകയും ചെയ്യും ങ്ങൾ വെക്ക്ണ അതില്. അപ്പൊ ഞങ്ങളും പറയും ഇങ്ങളെ സാമ്പ.
ഹി അതെവിടെ എന്റെ അയൽവാസി അങ്ങനെ ആരാ അവിടെ വിരുന്നാര് ണ്ടെങ്കില് എന്റെ അടുത്ത് ചോദിക്കു നീ വെച്ച തരോ ബിരിയന്ന് ചെറോ നെയ്ചോറ് വെച്ച് തരോന്ന്?
ആണോ ഓര്ക്ക് ആ സദ്യന്റെ ആ ഒരുരിതില് ഭയങ്കരതാല്ലേ?
ഭയങ്കര ഇഷ്ട ഞങ്ങള് ഓണത്തിനും വിഷുവിനും ഒക്കെ കഴിക്കാൻ പോവു.
ആഹ ഇങ്ങളെ വിളിക്കൂല്ലേ?
ആ വിളിക്കും അത് പോലെ ഓല് പെരുന്നാളിന് ഇവിടേം വരൂ.
ആഹ്‌.
ഉ ആ നല്ല സുഖ പിന്നെ കൊണ്ട ത്തെരും ചെയ്യേ വിഷുവിനെല്ലാം വൈകുന്നേരം ആവുമ്പോ?
ആഹ് ഞങ്ങളെ ഇന്റെ വീടിന്റെ അടുത്തൊക്കെ ഒരുപാട് ഹിന്ദുസിന്റെ വീടുണ്ട്. വിഷുവിനു ഓണത്തി ഞങ്ങട്ട് ഞങ്ങള അങ്ങോട്ട് നിക്കാൻ പോവാ ചെയ്യാം ഓരോ വീട്ടും. പായസായിട്ടും ചോറ് കറി ഒക്കെ ആയിട്ടും കൊണ്ട്. ന്നിട്ട് ഇത് ഭയങ്കര രസ
ഞങ്ങള് അതുപോലെ തന്നെ മൂന്ന് വീടുണ്ട് മൂന്ന് വീട്ടിലും പോകും വിഷുവിനും ഓണത്തിനും. കാരണേ ച്ചാല് അദ്യേ എന്റെ കല്യാണം കഴിഞ് വന്നവരല്ല നടപ്പാ പിന്നെ എന്ത് ചെയ്യും മൂന്ന്. വീട്ടിലും വിട്ടില് ആദ്യം പോവും പിന്നെ കുറചൊരു ഉച്ചക്ക് വേറെ വീട്ട് പോകും പിന്നെ വൈകുന്നേരം വേറെ വിട്ടി പോവും. ഓ അന്ന് ഫുഡൊന്നും ഉണ്ടാക്കൂല.
രസാണ്.
ആഹ് ഇല്ല ഞാൻ ഹൗസ് വൈഫാ ഇങ്ങളോ?
ഞാനും ഹൗസ് വൈഫന്നെ കുട്ടികളൊക്കെ ചെറുതാണോ?
ഒരാള് നാലാം ക്ലാസ്സില് ഒരാള് എൽ കെ ജി. അവിടെയോ?
ഇവിടെ മോന് രണ്ടാം ക്ലാസ്സിലും മോള് ചെറുത്.
ആഹ് ആഹ് പിന്നെ എങ്ങനെ?
ഡ്രൈവിംഗ് ഒക്കെ ചെയ്യോ?
ഇല്ല ഡ്രൈവിങ് ധൈര്യ ഇല്ല നിങ്ങള് ചെയ്യോ?
അറിയ്യ പക്ഷേ റോട്ടിലേക്ക് കൊണ്ടോ വാൻ പേടിയ.
ആ അതന്നെ എനക്കും പേടി വേറെ വണ്ടി വരുന്ന കാണുമ്പോ.
അതെ ആഹ്
വെപ്രാളം.
അത അതെ അതെ അപ ള്ള ധൈര്യം പോകും. ചെറിയ വണ്ടിയൊന്നും ഇല്ലാതെ റോഡ്മ്മ കൂടെ അങ്ങനെ പോവും ഇ ചെറിയ ചെറിയ ബൈക്ക് അ ക്ക് കൊഴപ്പൊന്നില്ല ബസ് ലോറി.
അത് ആ പിന്നെ ഞാൻ സ്റ്റിച്ചിങ് ചെയ്യല്ണ്ടയ്നു അത്യാവശ്യം.
ആണോ അടിക്കോ ചുരിദാർ
ഉം പിന്നെ നടുവേദന വന്നേരം പിന്നെ അത് നിർത്തി കളഞ്. പിന്നെ റിസ്കിന് കൈല്ലാന്ന് വിചാ രിച്ചു പിന്നെ നമ്മളത് മാത്രം അടിക്കും എന്റെതും കുട്ടിയാളതും.
ആഹ് ഞാനും അടിക്കും.
അതെ മോൾക്ക് ഡ്രസ്സൊക്കെ അടിച്ച് കൊടുക്കലുണ്ട് ഞാൻ ചുരിദാറൊക്കെ അടി പുറത്ത്ക്കൊന്നും അങ്ങെനെ കൊടുക്കല്ല ട്ടോ?
ആ ഇപ്പൊ ഞാൻ പുറത്തക്കുള്ള നിർത്തി കളഞ്ഞു ഞാന് പ്പോ ഇതെല്ലാം കൊടുക്കും പെരുന്നാളിന്റെതും ഓണത്തിന്റെ ആ ഒരു ടൈമിനല്ല നല്ല
ശീല കൊണ്ടുവന്ന ചുരിദാറ ടിക്കുക അതൊക്കെ പേടിയ പക്ഷെ ഞാൻ എനിക്കടിക്കും
മ മക്കളെ യൂണിഫോമും പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഇടാന്ള്ള ചു ചുരിദാറും അതല്ലാം ഞാൻ തന്നെ തയിക്കും ഇങ്ങൾ പറഞ്ഞൊരു പൊറത്തുള്ള ഒരു പേടിയ ഒരു ധൈര്യം ഇല്ല
അവ എന്തെങ്കിലും ആയി പോവോ അതോ ഓര്ക്ക് കൊള്ളില്ലേ ഒരു പൈസ കൊടുത്ത് നല്ല വിലന്റെ ഡ്രസ്സ ഒക്കെ വാങ്ങിക്കൊണ്ടിരുമ്പോ നമ്മളത് കൊളാക്കി കൊടുത്താലെ
മേക്സി എല്ലൊം ആവുമ്പോ പ്രശ്ന ഇല്ലാലോ
ആ മാക്സിക്കോ ആവുമ്പോ കുഴപ്പില്ല ഷേപ്പ് ആക്കാനും അടി വെട്ടിയടിക്കാനും അതൊക്കെ പറ്റും പക്ഷെ ഈ ശീല അളവെടുത്തങ്ങാണ്ട് അടിക്കുന്നതൊക്കെ പേടിയാണ്
ആ പേടിയാ
പക്ഷേ ടൈലറിങ്ങിന് ഞാൻ പഠിച്ചിട്ടുണ്ട് ന്നാലും ഇനിക്ക് പോണം
ഞാനും അതുപോലെ തന്നെ ടൈലറിങ്ങിന് പത്താം ക്ലാസ് കഴിഞ്ഞ ആ ഒരു ടൈമിൽ പോയതാ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ചുരിദാർ മാത്രായിട്ട് പഠിക്കാൻ പോയി ഒരു മാസത്തെ
ആ ശരി
നല്ലോം പഠിക്കുകയൊക്കെ ചെയ്തു പക്ഷെ എനിക്ക് ധൈര്യം ഇല്ല
അതെ പ്ലസ് ടു കഴിഞ്ഞന് ശേഷം ഇപ്പോളും ബുക്കൊക്കെ ഇണ്ട് മറ്റേ ഇന്തുണ്ടല്ലോ നമ്മള് ന്നായിട്ട് എന്താതിന് പറയാ റെക്കോർഡ് റെക്കോർഡക്കെ
ആ ഞമ്മൾ ഇങ്ങനെ വരക്ക ചെയ്ത് റ്റ് ഓരോ രോ മോഡലോ ആഹ് അതന്നെ ആ ഒരു സമയത്ത് ഫോണൊന്നും അധികം ഇല്ലാത്തോണ്ട്‌ എല്ലാം വരച്ചിട്ട് അടിയളപ്പെടുത്തുംല്ലേ
അതെ അതെ ആ ഒക്കെ ഇണ്ട് എഴുതിയതും എങ്ങനെയാ ഏതാന്ന് നമ്മളെ ഭാശയത്തന്നെ എഴുതിയതൊക്കെ ഇണ്ട് എന്നാലും ആ പുട്ടോക്കെ കടിച്ചും ഒരു പേരിന്
ആ നോട്ടെല്ലാം കാണുമ്പോ ഇപ്പൊ ആ ഒരു നോസ്റ്റോ ആഹ അതന്നെ ആ ഞാനും എൻന്റെ നാത്തൂനും കൂടെ പോയതായിരുന്നു
ആണോ കല്യാണം കഴിഞ്ഞതിന് ശേഷോ
ആ ചുരിദാർ മാത്രം പഠിക്കാനായിട്ട്
ആതെ
അപ്പോ ഓള് രാ ഒരു മൂന്നാല് ദിവസം വന്ന് ഓ
ചില സ്ഥലത്ത് ഫ്രീ ആയിട്ടൊക്കെ ഇണ്ടാവും
ആഹ് അഒരു സമയത്ത് അഞ്ഞൂറ് രൂപേനും വേണ്ടു ചുരിദാർ മാത്രം പഠിക്കാന് പിന്നെ നാത്തുൻ വന്ന് മൂന്ന് ദിവസം വന്ന് പിന്നെ മോ ഓക്ക് ശരിയാവുന്നില്ല എപ്പളും എന്ത്യ്യും മെഷീന്റെ സൂചി പൊട്ടും പിന്നെ ഓള് നിർത്തി ഞാന് ഒറ്റക്കായി
ആഹ
ഉംഹ്
ഇത് തുന്നിങ്ങാടൊക്കെ പഠിപ്പിക്കണ്ട് ഫ്രീ ആയിട്ട് ഞങ്ങവിടെ ആദ്യമായിട്ട് കൊറെ ആദ്യം തുന്നി തുന്നി തുന്നി പഠിപ്പിച്ചു തുന്നി ചുരിദാർ വരെ തുന്നി തുന്നി ഇണ്ടാക്കിപ്പിക്കും പിന്നെ നല്ല ഐമായിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക മിഷീൻമ്മൽ അങ്ങനെ ഒക്കെ ഇന്ടെനിം ഇപ്പൊ അതൊന്നും ഇല്ല്യ
ഇല്ല ഞാന്തുവരെ ഫ്രീ ആയിട്ട് ഓൺലൈനൽ ഒരു ക്ലാസ്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു ഫാഷൻ ഡിസൈനിങ്ങിന്റെ പിന്നെ കൊറേ നോക്കി പിന്നെ എന്താറയാ നടക്കുന്നില്ല മക്കള് പഠിപ്പിക്കല്ലോ എന്തെല്ലാം കൊണ്ട് പിന്നെ നിർത്തി കളഞ്ഞു ഉം
വീട്ടിൽ വീട്ടിലില്ലേ എന്താ കറണ്ടന്റെ മിഷീനാ
ആ കരണ്ടിന്റേത്
ഇവിടെ പിന്നെ സാധാണ് ഭയങ്കര കാല് വേദന അഹ്ങ്ങനെ ചവിട്ടി ചവിട്ടിരിക്കും ഒന്നാമത് എന്താവെച്ചാ മടിയാണ് മിഷൻ മേൽ ഇരി
മടി അതന്നെ പക്ഷെങ്കില് നമ്മളിപ്പൊ ഒരു മെക്സിൽ അടിച്ചാല് നാല്പ്പത് രൂപ കിട്ടുങ്കിലോ അതിന് അതിന്റെതായ- സമയം നമ്മള് ഹെ ചെലവഴി - ക്കണ്ടേ ഏകശം മാക്സി മുഴുവനായിട്ട് അടിക്കയാണെങ്കി ഒരു മണിക്കൂ ർ ആയാലും എടുക്കും നമ്മൾ അതെല്ലാം വെട്ടി മടക്കി അടിച്ച് വരുമ്പോത്തേക്ക് ആ- ഇവിടെല്ല നമ്മൾ ഷോപ്പ്ന്ന്ടുപ്പിക്കുന്ന അമ്പത് അറുപത് അല്ലേ?
ഒരു മാക്സി ഷേപ്പ് ആക്കി അടി വെട്ടിക്കാന്
ആഹ്! അറുപത് രൂപയ ഷോപ്പില് ഞാൻ മുപ്പതേന വാങ്ങിക്കല് പിന്നെ നാല്പ്പതായി പിന്നെ ചിലരുണ്ട് ചിലർ പത്ത് രൂപ വെച്ച് തരുന്നവരുണ്ട് പതിനഞ്ച് തരുന്നവരുണ്ട് ചെലലര ഒറ്റം തരാത്തതുണ്ട് നമ്മൾ ഇത്രയ റിസ്ക് എടുത്തിട്ട്
ആഹ! അതെ! അതെ! അങ്ങനത്തെന്നും അടിച്ചു കൊടുക്കാത്ത
അതന്നെ എന്റെ അനുഭവത്തിന്നെ ഇണ്ട് ആഹ്! നാല് മേക്സി നാളെ- ത്തേക്ക് വേണെന്നും പറഞ് കൊണ്ടന്ന് ഞാന് എന്റെ ടൈമ് മുഴുവനെടുത്തിട്ടെന്തെയ്ത് രാത്രിയോ- എല്ല അടിച്ച് ഇതിന്റെടയ്ക്ക് മക്കളെ പഠിപ്പിക്കണം നമ്മളെ വീട്ട് ജോലി എല്ലാം ണ്ടാവല്ലോ എന്നിട്ടോ എനക്ക് തന്നത് അയ്മ്പത് രൂപ എന്നിട്ട് പറയാ ഇത് അധികം ഉണ്ടെങ്കിൽ അവിടെ വെച്ചേക്ക് അടുത്തത് അടിക്കുമ്പോ കഴിക്കാലോന്ന്
പഠിച്ചോനാണോ ഞാനൊക്കാണെങ്കില്
ഷെ അമുക്ക് ചോയിക്കാൻ മടിയാ എന്റെ എറ്റവും വെല്യ പ്രശ്നാ അത് ഇപ്പൊ കടം വാങ്ങിയാതന്നെ എനക്ക് ചോദിക്കാൻ മടിയാ ഓര് കണ്ടറിഞ്ഞ് തെരാന്നല്ലാണ്ട് ഓരോ ട്ട് പിന്നാ ങ്ങളെട്ത്ത്ണ്ടെയ്ന് എനക്കൊരു പൈസ തരാനില്ലേന്ന് ഞാൻ പറയൂല്ല അത് മറന്ന് കള് യാന്നല്ലാണ്ട്
ചെലരങ്ങനെണ് ഓർമ്മണ്ടായാലും മിട്ടാനിക്കും പിന്നെ പിന്നെ പിന്നെ കൊറേ ദിവസം കയ്യ്മ്പോ അതാണ്ട് മറക്കുംന്ന്ജാരിക്കും ഇൻക്കൊക്കെ എത്രോ അൻ ണ്ടായിണ്ട്
എത്രയാലും ഒര് ഇതാ അത് നമുക്ക് എന്താ പറയാ എനക്ക് പക്ഷെങ്കിൽ ഞാനൊരാളോട് കടം വാങ്ങിയിട്ടുണ്ട് അത് ഉറപ്പിയാണെങ്കിൽ പോലും എന്ത് ചെയ്യണം ഒരു രൂപ എങ്കിലേ എൻക്കത് കൊടുത്താലേ സമാധാനം
പ്പൊ ചോയ് അതെ ചോയ്ക്കണേന് മുന്നെ തന്നെ കൊട്ക്കും ഞാനിതെപോൽത്തന്നെ ഇൻക്ക് ങ്കര മടിയേന്ന് ന്നിട്ട് ഞാന് കൊടുക്ക കൊടുക്കാൻ നിക്കുല കാരണം തെര്ന്നോര്ക്ക് കൊടുക്കാ
അതെന്നെ ഞാനിപ്പ അതാ എടുക്കല് കാരണംച്ചാ ങ്ങള് പറഞ്ഞത് പോലെ ചോദിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ നിക്കു ക്കൂല കാരണം ഓല് ഓൾറെഡി വാങ്ങിട്ട് നമുക്ക് തരാത്ത ആളാന്നെ പിന്നെ നമ്മള് കൊടുക്കണ്ട ആശ്യല്ലല്ലോ
ക്കെ ദൊ ഒരുവട്ടല്ലേ അങ്ങൻത്തെ പ്രശ്നത്ത് പെടൊള്ളൂ
ആഹ് ഒരിക്കെ ആ ഒരു മാങ്യെ ഭാവേണ്ടാവൂല
ഇല്ല്യ അതാണ്. ന്നെ ഞമ്മളാണ് ചോയിക്കൂല്ല്യ ഓരിയാരിക്കും നമ്മള് ചോയ്ക്കട്ടെ ഓര് മറന്നുപോയിന്ന് വിചാരിക്കും ഞമ്മള് മറ ക്കോ അമ്മള് ചോയ്
ഇല്ല അതന്നെ
അങ്ങനെ അങ്ങനൊക്കെ ഒരുപാട് ഇൻക്കുണ്ടായിണ്ട് ന്നെ ഞാൻ കൊടുക്കലുല്ല ഇപ്പ വാങ്ങലുല്ല ഇതില് നിന്നാ പിന്നെ അതിനെ നേരം
ളേറ്റോ ഒര് ര് ഇടപാട് ഇല്ലാത്തതാ നല്ലത് ഉം.. ഉം. എന്നാ ഓക്കെ ആഹ്. ശരി ശരി